ഹലോ
ആഹ് ഹലോ പറയ്
ആഹ് കേക്കണ്ടാ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ് അല്ല ബി എ ഇല്ല കഴിച്ചില്ല
ഏഹ്
നിങ്ങക്ക് അവിടെനിന്നാണൊ അതോ പൊറത്ത് പോയി കഴിക്കുവാന്നോ
ഇവിടെത്തന്നെ ഫുഡ് ഹോസ്റ്റൽ ഫുഡ്
ഓഹ് ഓഹ് ഓഹ്
അപ്പൊ ഇന്ന് ടൊമാറ്റോ റൈസാ ഞാൻ ഇണ്ടാക്കിള്ളെ
ആഹ് ആഹ് അതെയോ ദേച്ച് നിങ്ങക്ക് ഈ ലീവ് എങ്ങനൊക്കയാ എന്ത് ആഹ്
ലീവ് ഇങ്ങനെ ഈ പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടാവല്ലേ ആഹ് ഓണം അങ്ങനെ സംഭവങ്ങളൊക്കെ വരില്ലേ
ആഹ്
ലീവ് പൊതുവെ നമുക്ക് കൊറവാ മെഡി ക്കൽ ഫീൽഡിലല്ലേ പൊതുവെ നമുക്ക് ലീവ് നല്ല കൊറവാ പിന്നെ ഈ പബ്ലിക് ഹോളിഡേസ് ഒക് ക്കെ വരുമ്പോ ഉണ്ടാവും ങ്ങക്ക് ഓണത്തിനൊക്കെ നാലീസം അഞ്ചിസൊക്കെ കിട്ടുള്ളൂ അഹ്
ഓഹ് വോസാ അവ നിങ്ങള് അന്നേരം എത്ര എന്ന് എന്ന് എറങ്ങും ഓണത്തിന് മുന്നേ എറങ്ങുവോ
ഓണത്തിന് ഓണത്തിന്റെ തലേന്ന ഇവിടെ ലീവ് ഉണ്ടാവാ
ആഹ് പിന്നെന്തിനാ പോര്
എന്താ യാ ഓക്കേ ഇവിടെ വന്നേ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങള് മിസ്സായി.
ആഹ്
ഒരുപാട് സംഭവങ്ങള് എനിക്ക് ഒര് ഒരുപാട് പരിപാടികൾക്ക് എനിക്ക് പോകാൻ പറ്റണില്ല എന്റെ സ് സ്വന്തം സിസ്റ്ററിന്റെ മാ എൻങ്കേജ്മെന്റിന്ന് വരെ എനിക്ക് പോവാൻ പറ്റില്ല. ലീവ് കിട്ടാണ്ട്. ലീവ് നമ്മള് നമ്മള് കല്യാണ ആരുന്നു എൻഗേജ്മെന്റ് അല്ല കല്യാണ ആയിരുന്നില്ല അത് എൻഗേജ്മെന്റ് ആയിരുന്നു. കല്യാണത്തിനെ ആൾ ലീവ് എടുത്തു പോയി കല് കുഴമ്പനാടി വിള ഇന്നലത്തെ ആഹ് കല്യാണത്തിന് ലീവ്ടുത്തു പോയന്ന് പറഞ്ഞിട്ട് എന്നോട് എക്സാം എഴുതണ്ടാന്ന് പറഞ്ഞ്
ആഹാ എന്നാ പിന്നെ എഴുതിച്ചില്ലയോന്നാ
അല്ല എന്നോടാദ്യം പറഞ്ഞേ ക്ലാസ് എടി എടി എടി എടി ടി എന്നോട് ആദ്യം പറഞ്ഞേ എക്സാം എഴുതാൻ പോയ എക്സാം എഴുതാൻ പറ്റില്ലാന്നാ പറഞ്ഞ അതു ക്ലാസ്സിൽ ഇത്രയും ഞങ്ങള് ക്ലാസ്സില് നൂറ്റി സംതിങ് കുട്ടികളുണ്ട്ട്ട അപ്പല്ല ചിലവരെ പേര് വിളിച്ചിട്ട് പറ ഏ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ലാന്ന് പറയും യൂണിവേഴ്സിറ്റി എക്സാം ഒരുകൊല്ലത്തിൽ ഒരു പ്രാവശ്യള്ളൂ അപ്പൊ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എന്നോട് എന്നെ വിളിച്ചിട്ട് പറയാ നിനക്ക് എക്സാം എഴുതാൻ പറ്റില്ലന്ന്. എനിക്ക് സങ്കടായി എനിക്ക് നല്ല കരച്ചില് വന്നു ഞാൻ പെട്ടന്ന് കേറഞ് ഞാൻ എനീറ്റ് അവിടെ നിന്നാ പാടെ കരഞ് ഞാൻ പറഞ്ഞേ ഏ എനിക്ക് പറ്റില്ല എനിക്ക് എക്സാം എഴുതണം ഞാൻ അതിന് മാത്രം ലീവ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ എന്താണ് ഫൈനൽ ഫൈൻ അടക്കാൻ പറഞ്ഞെ വേറെ ടീച്ചർമാരൊക്കെ ഇടപെട്ട് എക്സാം എഴുതിപ്പിച്ച് ഞാൻ പാസ്സായി.
ഓ ഓ
അങ്ങനെ ഇതോണ ഞാൻ അങ്ങനെ ലീവെടുത്തിട്ടില്ല കുറവാ. ഒരു നാല് ലീവ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞുന്ന് ഇല്ലാത്ത ഒരാളെങ്ങനാ ഇണ്ടാകുന്ന ഞാൻ പറഞ്ഞില്ലെ ഇങ്ങനെയുള്ള പബ്ലിക് ഹോളിഡേസിൽ മാത്രം ലീവ് തന്ന ഇവിടെ എനിക്ക് ഒരു മാസത്തിൽ കൂടുതൽ നിക്കാൻ പറ്റൂല ഏത്
ഇനി എത്ര അടക്കണം ഇയറില്
ലക്ഷങ്ങള് ലക്ഷങ്ങളുണ്ടാക്കും ഫസ്റ്റ് ഇയർ ഒരു ലക്ഷം ഒരു ലക്ഷത്തി സംതി എത്ര അമ്പത്
അത് ഈ ഒരുലക്ഷം രൂപ നിഇവടെ ട ഈ എല്ലാ ഫീസൂടെ ആണോ ഈ എന്തുവാ റൂമിന്റെയും ഫുഡിന്റെയും എല്ലാം കൂടെ ആണോ
പഠിപ്പിന്റെ മാത്രം എനിക്ക് ഫസ്റ്റ് ഇയർ ഒരു ലക്ഷത്തി അമ്പത് പിന്നെ ഫുഡ് സെക്കൻ ഇയർ അമ്പത് തേർഡ് ഇയർ അമ്പത് ങേ എന്താ പറഞ്ഞെ ങേ റൂമിന്റത് ഏ ഒരു കൊല്ല എഴുപത്തയ്യായിരം റൂമും ഫുഡും ഉ അത് പക്ഷെ മ്മള് പക്‌തി ട്ടടക്ക ആറ് മാസം കയ്ഞ്ഞിട്ട് ആറാം മാസം അങ്ങനടക്കാ ആറ് മാസം ഇപ്പം മുപ്പത്തേഴായിരത്തി എണ്ണൂറ് നമ്മളാദ്യം അടക്കും പിന്നെ അത് കഴിഞ്ഞിട്ടട്ത്ത മാസം പക്ഷെ ഏഹ് ട്യൂഷൻ ഫീസ് ട്യൂഷൻ ഫീസ്ന്ന് പറ പഠിപ്പിക്ക്ന്ന ഫീസ് ഒര് ലക്ഷത്തി അമ്പത് അത് ഞാന് ഫസ്റ്റിലേ അടച്ച് ഫസ്റ്റിയറിന്റെ ഫസ്റ്റ്ടച്ച് ഇപ്പ സെക്കന്റിയറെമ്പത് അത്പ്പ ഞാൻ അടച്ച് തേർഡിയറമ്പ ത് പിന്നെ ഫോർത്തിയറ് ഫീസില്ല
ഉം ഉം
ഫോർത്തിയറ് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഉം ഇന്റേൺഷിപ്പാ
പൂർത്തിയാവില്ല്യേ അവിടെത്തന്നെ അതാ പൊറത്ത് വേറെ അവര്
ഉം ഉം ഇവടെ തന്നെ ചേരണം ചെയ്യണം പൈസാ കിട്ടില്ല പൈസ കിട്ടില്ലാ പൈസ കൊട്ക്കണ്ട ഒരു കൊല്ലം ഒരു കൊല്ലം വടെ പണ്യെട് ക്കണം പക്ഷെ അവര് നമുക്ക് പൈസ തരില്ല നമ്മളങ്ങട്ട് കൊട്ക്കേം വേണ്ട
ഓഹ് അങ്ങ ആഹ് ഇന്റെൺഷിപ്പായിട്ട്
ഉം ഇന്റേണഷിപ്പെന്നെ
ഇന്റണ ഇന്റെൺഷിപ്പിന് പൈസ തര്ണ്‌ണ്ടായില്ല്യോ
ചേലോര്ക്ക് ഇന്റെൺഷിപ്പിന് ചെറിയ പൈസാെട്ക്കും പക്ഷേ നമക്ക് കിട്ടുലാ ഞങ്ങ്ക്ക് കിട്ടില്ലാ ഉം പനി
അത് പോലെ ഇന്റേൺഷിപ്പെക്കെ പയ് പൈസ കിട്ട്ണായതോണ്ട അതാ ഞാൻ ചോയ്ച്ചെ
ആഹ് ഏഹ് ബിയാഹ് ല്ലേ എന്താ ബീയാണോ അപ്പ ഇയ്യ് പഠിക്ക്ണ ഇപ്പൊ പർഞ്ഞില്ലെ ഡിഗ്രി ചെയ്യ്ണ്‌ണ്ട്ന്ന് പർഞ്ഞില്ലേ
ആഹ് ബീയാ ബീ ആഹ്
ബി എ യ്ഞ്ഞിട്ട്നെന്താ പ്ലാന്
ബി എ ഞാനേ എനിക്ക് ഓൾറെഡി ഞാൻ ഗൾഫ് ഞാന് ഗൽഫി പോവാൻ വേണ്ടി നിന്നേയ്ര്ന്നു ഓൾറെഡി സെറ്റായി അപ്പഴത്തേക്ക് എനിക്ക് ഇന്റർ്യൂ വന്നപ്പം എർണാകുളത്ത് ഇന്റർവ്യൂ ചെയ്ത് അന്നേരം എനിക്ക് കിട്ടിയത് ഓൾറെഡി ഓക്കെയാര്ന്ന് ചേച്ചി ചേച്ചിയ്ടെ ഒരു ബേസ് കിട്ടിയാര്ന്നു അത്
ഏഹ്
അത് അറ്റൻഡെയ്ത് പക്ഷെ അറ്റെൻഡെയ്തപ്പഴ്ത്തേക്ക് ഇപ്പ എന്നെക്കാട്ടിം കൂട് എക്സ്പിരിയൻസ് ഉള്ളവരുണ്ട് അതിലി കൂട്തലുള്ളവരുണ്ട് മ്മളി അറ്റൻഡെയ്യാം കേറുമ്പഴേ ചെലപ്പോ ഈ ഡിഗ്രി ചോദിക്കും ചെലെ ചെലപ് ചെലടത്ത് ചോദിക്കും ചെല കമ്പനികള് ഡിഗ്രി ചോദിക്കും ആഹ് നമുക്ക് എന്തേലും ഒന്ന് മതി പക്ഷെ ക കാശ് റ്റോട്ത്തെട്ക്കാ വേണ്ടി പറ്റും നമുക്കിത്ര പത്ത് ഇര്പത്തയ്യായിരം രൂപൊട്ത്താ പറ്റും ക്ഷെ അങ്ങനെ എട്ക്കാതെ പിന്നെ ലാസ്റ്റ് ആഹ് ആഹ് അങ്ങനെ വിചാര്ച്ച് ലാസ്റ്റ് ഞങ്ങടെ അം അല്ല അം അല്ല അമ്മ ടീച്ചറാന്ന് അന്നേരെ
ആഹ്
പ്പെങ്ങെനെ ഒരോടുത്തൂന്ന് പറഞ്ഞ്
ഉം അല്ല അപ്പ മൂന്ന് കൊല്ലം പഠിക്കണ്ടേ
ഞാനിപ്പ എത്രാ മൂന്നാമത്തെ വർഷവാ
ഏഹ് മൂന്നാമ്ത്തെ വർഷാ ഓഹ് എന്റെ താത് എന്റെ സിസ്റ്ററ് ഇതുപോലെ പ്ലസ്റ്റു കയ്ഞ്ഞിട്ട് എന്താണ് ഞങ്ങള് ആരും ഒന്നും പറയില്ല അവളെ ഇഷ്ടാണ് നമ്മളൊന്നും വീട്ടുകാരൊന്നും പർഞ്ഞില്ല നിനക്ക് ഇഷ്ടള്ള പോലെ നിനക്ക് എന്താച്ചാ ചെയ്യാന്ന് പഞ്ഞപ്പോ അവള് പർഞ്ഞ് ക്ക് ഇഗ്ലീഷ് ഭയങ്കര ഇഷ്ടാണ് അപ്പ ഞാൻ ബി എ ഇഗ്ലീഷ് എട്ക്കട്ടേന്ന് ചോയ്ച്ച്
ആഹ് പഷേ ഞാൻ ഞാൻ പഠിച്ച ഞാനിപ്പ പഠിച്ചേക്ക ഔൻലൈൻ ക്ലാസ് അങ്ങനുള്ള സാധനങ്ങളൊക്കെ പഠിച്ചേക്കുന്നത് പിന്നെ അത് ചെയ്ത് നോ ഇത് ഇത് കാര്യ ഇില്ല ഇപ്പോഴത്തേക്ക ഈ അതെല്ലാം വേറെ എന്ന്തോ ഇല്ലായി പോയി അതാ പക്ഷെ വേറെ വല്ലാം എടുത്താ ഒന്ന് പറഞ്ഞരാ ആര്ല്ല അമ്മ ചുമ്മാ പറഞ്ഞത് ഞാൻ പോയ് എടുത്ത് പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് വല്യ ഇല്ലായിരുന്നു അങ്ങനെ പോയി എടുത്താ ഞാൻ ഒരു വർഷം
ഒരു വർഷ അപ്പൊ ഡിപ്ലോമ കോഴ്സ് ആരിക്കുംല്ലേ
ആ ഡിപ്ലോമ എടുത്ത് ഡിപ്ലോമ എടുത്ത് ഞാൻ എറണാകുളത്ത്ണ്ട ടാ എറണാകുളത്ത് ഒരു വർഷ ഉണ്ടായിരുന്നത് സി അത് ഒരു വർഷത്തായിരുന്നു അത് എക്സാം അല്ല ആറു മാസത്ത ആരുന്നു എക്സാം എല്ലാം കഴിഞ്ഞുന്നപ്പോ ഒന്നര വർഷം കഴിഞ്ഞു ആറു മാസംന്ന് നേരണ്ട് കയറിയിട്ട് പിന്നെ പിന്നെ എടുത്ത ആയി വരാ സെറ്റ്
ഉം ഏഹ് എന്റെ സിസ്റ്ററ് അപോലെ ആ ആ പറഞ്ഞോ കൊഴപ്പില്ല
എടുത്തു കഴിഞ്ഞ് ട്രെയിനിങ്ങിന് കയറി ടൈറ്റാനിയ എൽ ടൈറ്റാനിയ പ്ലാന്റ് എന്ന് പറഞ്ഞ
എനിക്കറിയില്ല
ആ അവിടുത്തെ ഈ മറ്റേ ഗ്യാസും കാര്യങ്ങളും ഒക്കെ എറണാകുളത്ത്ന്ന് കൊണ്ടുവരുന്ന ഡയറക്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഇവിടന്നാ കെ എം എൽ ഇന്നാ
ആഹ് ഇപ്പഴാ കേക്ക്ന്നേ എനിക്കറിയില്ല
ആ് അവിടെ അവിടെ ആയിരുന്നു ഞാൻ നേരത്തെ ഇവിടെ ഇവിടെ കയറുന്നതിന് മുമ്പേ നേരത്തെ അവിടെ ആയിരുന്നു പിന്നെ അവിടുന്ന് നേരെ ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ ചെയ്ത് ഇവിടെ കയറിയതാ ഇവിടെപ്പ കേറിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ
ആഹ്
എന്നാല ഇന്റർവ്യൂ കിട്ടുന്ന ഞ ഇന്റർവ്യൂന് പോയി അത് പാസ്സായി പക്ഷേ എനി ഇതി ഡിപ്ളോമ ഇല്ലാതാന്ന് പിന്നെ എക്സ്പീരിയൻസും കുറവാ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ കേട്ടക്ക്
ഏഹ്
പക്ഷെ കിട്ടിയാ അവളോടെ കയറി പോവാൻ പറ്റ പ ചേച്ചിയട ഒരു ബേസി വന്നതാ അത് നടന്നില്ല അത് അങ്ങനെ പോയി അങ്ങനെ എന്താ വെച്ചാൽ ലാസ്റ്റ്ന്ന് എടുത്ത ഇത് ആര് പറഞ്ഞു തരാൻ അറിയ ചുമ്മാ ഞാൻ എന്റെ എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു ഈ ഇംഗ്ലീഷ് എടന്ന് പറയുന്നര് എന്തെങ്കിലും ചെന്ന് എടുത്തതാ
നമ്മള ഇതൊക്കെ ഇതാക്കുമ്പോഴേ പഠിക്കുമ്പോ നമ്മള് കുറച്ച് ശ്രദ്ധിക്കണം എനിക്കി ഇതുപോലെ പറഞ്ഞു തരാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനായിട്ട് കണ്ടു പിടിച്ചു പോവാ ഞാനായിട്ട് എന്നെ സെർച്ച് ചെയ്ത് ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട എടുക്ക്ണ സംഭവം ഞാൻ പ്ല്ടടു സ്റ്റാർട്ട് പ്ലസ് വണ്ണിൽ സ്റ്റാട്ടിങ്ങിൽ ഞാൻ തുടങ്ങി ഞാനാ നോക്കല് അങ്ങനെ നോക്കി നോക്കി നോക്കി നോക്കി പ്ലസ്ടു കഴിഞ്ഞ റിസൾട്ട് എനിക്കറിയാം പാസ്സാവുന്ന് എനിക്കറിയാം ഞാൻ പ്ലസ് വൺല് ഞാൻ പാസ്സാണ്
ഇതാ ഞാൻ പ്ലസ് ഞാൻ പ്ലസ് പത്ത് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ര ഒരു വർഷം പഠിക്കാൻ പോയില്ല അത് കഴിഞ്ഞിട്ടാ ഞാൻ ബ്രേക്ക് എടുത്തൊന്നു ഇല്ല ആർമിയുടെ റാലിക്ക് ഇങ്ങനെ അടുത്ത് തറക്കര സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടിട്ട് വീട്ടുകാരോട്ടെ കൊണ്ടുവിട്ടെ ആഹ് അങ്ങനെ വ്യാപ്തി കൊണ്ടിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോന്നല്ല എനിക്ക് ഈ മെഡിക്കല് പോയി മെഡിക്കല് അഡ്മിറ്റ് ആയി അങ്ങനെ മെഡിക്കല് പോയി പിന്നെ അതിനെ കുറിച്ച് നോക്കി കിട്ടൊന്നില്ല പിന്നെ അത് അത് അതെനിക്ക് കിട്ടിയേനെ നമ്മുടെ നാട്ടിൽ ചെയ്ത പരിപാടിയ അടു ഞ ആരുടെ എട്ത്തോ മലയാളികൾ സത്യംയെ ഇപ്പം ഞാ ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ ഈ മലയാളികൾ കൂടെ നിന്ന് ചതിക്കും
ഇൻക്ക് മനസിലായി ഈ നാട്ടാര് എന്താ പറഞ്ഞേന്നള്ള
ഞാൻ മെഡിക്കല് പോയില്ല ഹാസ്റ്റൽല. ലാസ്റ്റ് പിന്നെ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങേണ്ടി വന്നു ഈ ഒരു
അപ്പൊ ഈ ആർമി ഇഷ്ടായിട്ട് ആർമി ഇഷ്ടല്ല അപ്പൊ ശരിക്കും ഇയാൾക്ക് എന്താ ഇഷ്ടം?
പ്പം ഞാനത് ക്ക്യോടി കേറി മെഡിക്കല് പോയത അവിടെ
അപ്പൊ ഏ ആർമിക്ക് അവിടെ കൊണ്ടയി ചേർത്തിയപ്പോ ഇഷ്ട്ടായിരുന്നോ ഓക്കെ ആർമിക്ക് ചേർ ചേർത്തിയ
ഞാൻ അവിടെ ഓക്ക ആയിട്ടല്ലേ ഞാൻ ഓടി കയറിയെ അതിന്. അതിനുവേണ്ടി ഞാൻ ഇഷ്ടംപോലെ അയാള് ചെയ്തിട്ടുണ്ട്. ചെ അത അന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അതൊക്കെ ഇ കിട്ടി കഴിഞ്ഞ് ലാസ്റ്റ് മെഡിക്കല് പോയപ്പോഴത്തേക്കും എനിക്ക് പിന്ന ഒന്നും ചെയ്യാനില്ല. ആരും പറയാനില്ല നമുക്ക് റെക്കമെന്ഡ് ചെയ്യാൻ അറിയില്ല. അല്ല നമുക്ക് റെക്കമെന്റ് ചെയ്യാൻ വരട്ടെ റെക്കമെന്റ് ചെയ്യാൻ പറ്റോങ്കി അവര്ടെ ച്ചതിന് എന്റെ കൂടെ ഇന്ന് സാർ എന്നെ സഹായിച്ചെങ്കി എനിക്ക് ഇന്ന് അ കയറായിരുന്നു. എനിക്ക് ഇന്ന് കേ ആ സമയത്ത് ഞാനപ്പം ഇപ്പ ഞാന അങ്ങനാണന്നുണ്ടെങ്കി എന്തുവാ ജോലിയിലായിരുന്ന എനിക്കന്ന് ആ സമയത്തയാണ്
ക്ഷെ ഞാന്നട്ട്പ്പ എവിടെ നിക്കണ.
ദെ ഞാന അതല്ല ആ ഒരു സമയത്ത് ഞാൻ അവിടണ്ട്. അയാളൊന്ന സഹായിച്ചത് എനിക്ക് കേറി പോവാം. പക്ഷെയാള എന്നെ സഹായിച്ചില്ല. അയാള് അയാള് പറഞ്ഞത് ഇല്ല പറ്റത്തില്ലെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി വേറൊന്നിനെ കയറ്റി. എന്നെ മാറ്റി നിർത്തിട്ട് വേറൊന്നിനെ കയറ്റി. അത് എന്റെ കണ്മൂന്ന് വെച്ച കയറ്റി. പക്ഷെ പിന്നെ അതെല്ലാം കഴിഞ്.
ലാസ്റ്റ് എല്ലാം കഴിഞ് ലാസ്റ്റ് പിന്ന ലാസ്റ്റ് ഇവിടെ ഇവി ഇങ്ങനെ സെറ്റുമടിച്ച്. അങ്ങനെ ഇവിടെ കയറിയത് പിന്നെ ഇവിടെ എങ്ങനെ ഇവിടെ.
ലൈഫ് ഒക്കെ ലൈഫ ഒക്കെ സെറ്റിലായി. ആ ലൈഫ് ഒക്കെ ഇങ്ങനെ.
ഇനി ഇപ്പൊ ജോലി ഗൾഫിൽ പോയി കഴിഞ്ഞ ഞാൻ സെറ്റായില്ലേ?
ആഹ് സെറ്റായി. അപ്പം വീട് വെച്ചരുന്നു വീടിന്റെ കുറച്ച് ലോണും കാര്യങ്ങളും. അതിന്റെ ഒരു സെറ്റപ്പും ന ഇപ്പൊ ഇവിടെ ആട്ടീണ്ട് ഇത്രയും അടക്കാ പറ്റത്തില്ല. അയിന്റെ ഒരു കറ എന്തോ തോന്നുന്നു.
അത് ശരിയാ